ഹലോ കേൾ കേൾക്കുന്നുണ്ടോ
ഹലോ?
ആ കേൾക്ക്ണ്ട് കേൾക്ണ്ട് അൻക്ക് കേൾക്ക്ണില്ലാ
കൊറച്ച് കൂടി സൗണ്ടില് സംസാരിക്കോ
ആഹ് എന്താ പണി എന്താ പണി
ആ പണി ഇപ്പൊ പണിയൊന്നുല്ല പണിയൊക്കെ കയിഞ്ഞു അടിച്ചോരി തൊടച്ചു കയിഞ്ഞു അവിടെ എന്താ പണി
ഇവിടെ ഉം ഉമ്മ തൊടക്കാണ് അത് കഴിഞ്ഞിട്ട് വേണം ഇന്ക്ക് തൊടക്കാന്
ഏഹ് രൺ രണ്ടെണം തൊടക്കുവോ?
ഇമ്മ അടുക്കള കിച്ചൺ തൊടയ്ക്കും ഞാൻ ബാക്കി സ്ഥലം
ആ അങ്ങനെ ആ ആ പിന്നെന്താ ഫ്രീ ടൈമിലൊക്കെ എന്താ ചെയ്യല്
അത് എന്താ ഒന്നല്ലെങ്കിൽ ഫിലിം കാണും അല്ലെങ്കിൽ പാട്ട് കേട്ട്‌ നിക്കും ഇയ്യോ
ഞാനും അങ്ങനെതന്നെ ഫിലിം കാണും പണ്ടത്തെ സിനിമ ഉണ്ടാവുലേ ദിലീപിന്റെ
ആ കോമഡി കാണാനല്ലേ
ആ പണ്ടത്തെ ദിലീപിന്റെ സിനിമ കാണും പിന്നെ അല്ലുഅർജുനന്റെ രാംചരന്റെ ഒക്കെ കാജലിന്റെ ഓലക്കെ സിനിമ കാണും
ഇയ്യ് ടെലിഗ്രാമിലാ കേറ്റണെ ഫിലീമ്
ടെലഗ്രാമിലല്ല യൂട്യൂബില് ഡൗൺലോഡ് ആക്കും ടെലഗ്രാം ഇതില് ഇല്ല കേറ്റാനുള്ള സ്ഥ- സ്പേയ്സില്ല അപ്പൊ എന്താ യൂട്യൂബില് ഈയ്യി ഈയ് ഗ്രാലിഗ്രാമിലാ
ഞാൻ ടെലിഗ്രാമില് കേറ്റാനാണെങ്കിൽ അങ്ങനെ കേറ്റു നെറ്റില്ലെങ്കിൽ അല്ലങ്കി രാവിലെ തന്നെ എഴുന്നേറ്റ് ചെറിയ വാണ്ടി കേറ്റി വെക്കും വീട്ടാരെ കോളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു റില്സ് കണ്ടിട്ട് പിന്നെ കയറ്റ വെച്ച ഫിലിം സീരിയലുകാണും
ആ ടെലഗ്രാമില് കയറ്റി വെച്ച ഫിലിമ് കാണാൻ നെറ്റു വേണോ
ഏ വേണ്ട അത് എം എസ് പ്ലയർക്ക് വരും
ആ അങ്ങനെ ആ കുക്കിംങ്ങ് ഒക്കെ അറിയാവോ
ആ മറ്റെ നല്ല ചിക്കൻ കറി അങ്ങനെയള്ള സംഭവങ്ങളെക്കെയറിയാം
ഉണ്ടാക്കുവോ ഉണ്ടാക്കാൻ ഇഷ്ടാ കുക്കിംങ്ങ് ഒക്കെ
നീ ഉണ്ടാക്കി വീട്ടിനിന്ന് കഴിക്കലുണ്ടോ ആരെങ്കിലും
എന്ത്
വീട്ടിനിന്ന് ഉണ്ടാക്കിയാ എല്ലാ എല്ലാർക്കും ഇഷ്ടാവലുണ്ടോ
ആ കൊഴപ്പൊന്നുമില്ല എനിക്ക് കുക്കിങ്ങിനോട് ഭയങ്കര ഇഷ്ട കുക്കിങ് ചെയ്യണൊക്കെ ഭയങ്കര ഇഷ്ടാ അപ്പൊ ഞാന് ഓരോന്നും ഇണ്ടാക്കും വെറുതെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് മുട്ട കൂട്ടാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കും
ഏ
ഞാൻ മെയി മെയിനായിട്ട് ഈവനിങ് സ്നാക്സൊക്കെയാണ് ഇണ്ടാക്കല് സ്നാക്സ് ഈ ഉള്ളി വട അങ്ങനെള്ള സ്നാക്സൊക്കെ ണ്ടാക്കും
ആ ഞാനും ഇവിടെ ണ്ടാക്കല്ണ്ട് ഞാനും ഇമ്മിം കൂടെ കൂട്യണ്ടാക്കാ രണ്ടാ മ്പാടെ ഉള്ളി വട, പൊക്കവട അങ്ങനെക്കെ
അങ്ങനെ അതി ഇന്ന് പാൽചായക്കെ എടുത്ത് കുടിക്കണത് നല്ല ടേസ്റ്റല്ലേ മയക്കാവുമ്പോ
ആ മയണ്ടോ ഇപ്പ അവടെ ഇല്ലല്ലോ
അവിടെണ്ടോ?
ഇവടെല്ല ഇവിടെ ഒരു വെയിലാ അവടെ മ അവിടെല്ലല്ലോ അവടെ വെയിലല്ലേ.
ആ എത്രേ ല പഠിക്ക്ണ്.
ഞാന് പ്ലസ് ടു കയ്ഞ്ഞു. ഇയ്യോ.
ഞാനും പ്ലസ് ടു കഴിഞ്ഞ് നിക്ക.
ആ ഇനി ഡിഗ്രിക്കാ ഡിഗ്രിക്ക് ഏതാ സബ്ജക്റ്റാട്ക്ക്ണേ.
എക്കണോമിക്സ് എടുക്കണം അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും എടുക്കണം.
ഉറുതോ
ബി ബി എ, ബി ബി എ.
ആ ബിബിയെ ഏ ഭാവിൽ എന്താ ആവനാ ആഗ്രഹം.
അങ്ങനൊക്കെ ചിന്തിച്ചാൽ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഹാർട് വർക്ക് ചെയ്യണ്ടേ.
ഉം ഹാർഡ് വർക്ക് ചെയ്യണം അപ്പല്ലേ നമുക്ക് നല്ല വിജയൊക്കെണ്ടാവുള്ളു. ആ ഹാർഡ് വർക്കെയ്യാൻ ഇഷ്ട്ടാണോ
അയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും.
ഏ
ഇൻട്രസ്റ്റിംഗ്ന്ള്ള കാര്യങ്ങളൊക്കെ ചെയ്യും.
ആ പിന്നെ റീഡിങ്ങ് ഹാബിറ്റ്സൊക്കെ ണ്ടോ?
ബുക്ക്‌ വായിക്കും
ഏ കഥ നോവൽസോ അതോ കഥബുക്കോ
നോവൽസ്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് വന്ന ബുക്ക് വായിച്ച്ണോ?
എന്റെ ആ ഏറ്റവും പ്രിയ അത് ന്റെ ഫ്ര ഇന്റെ അനിയത്തിടെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ണ്ടിങ്ങട്ട് കൊട്ന്നിരുന്നു അനിയത്തിക്ക് വായിക്കാന്
ഉം
ക്ഷെ ഞാൻ വായിച്ചിട്ടില്ല പിന്നെ ഓൾക്ക് ഓളെ വേറെ ഫ്രണ്ട് ചോയിക്ക്ണ്ട് പറഞ്ഞാണ്ട് അന്നെന്നെ കൊണ്ടോയി.
ഉം വേണെങ്കിൽ ചോദിച്ചോണ്ടു എന്റെട്ത്ത്‌ണ്ട്.
ണ്ടോ എങ്ങനെണ്ട് ബുക്ക് എങ്ങനെണ്ട് അടിപൊളിയാ.
വായ്ച്ചാ ല്ലാവും. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഏ എന്റെ സിസ്റ്ററിന്റെ കയ്യിലാണ് അവള് ഉം എ നോയുടെ ഫസ്റ്റ് മറ്റതാണ് ഒന്നുകൂടി അടിപൊളി. വായിക്കാന്.
ആ
എന്റേൽ ഇപ്പള്ളത് ഇവിടെ മറ്റത് എന്റെ ഫ്രണ്ടിന് കൊടുത്തേക്കാ.
ഏ എന്താ അത് എങ്ങനെയുണ്ട് വായിച്ചിട്ട് ഫുള്ള് വായിച്ച് കഴിഞ്ഞോ?
ഉം അതൊക്കെ വെക്കേഷൻ തന്നെ വായിച്ചിരുന്നു.
ഏ
വെക്കേഷനിൽ തന്നെ വായിച്ചിരുന്നു.
ഏ
ആ
പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലീമൊക്കെ ഏതാ?
ഫിലീമില്ലേ?
ഫിലിപ്സോ?
ഏ
ഫിലിപ്സാണോ?
അതല്ലേ
അ അ അ ആ അടിപൊള്യാ?
ണ്ടാ ലാസ്റ്റ് ഇമോഷ്ണലാവും
ഏ
എന്താ എങ്ങൻത്തെ ഫിലിമ്സ് കാണാന ഇഷ്ടം ക്രൈം തില്ലറാണോ അതോ ജൂംബീസാൺ ണോ ലൗ ഫിലിമ്സാണോ എങ്ങൻത്താ ഇഷ്ടം?
ഇഷ്ടാണ് പിന്നെ കോമഡി ആൻഡ് ലൗ ഇത് മൂന്നാണ് മെയ്ൻ
ആ പിന്നെ ദിലീപിന്റെ പണ്ടത്തെ സിൻമൊക്കെ കാണാറുണ്ടോ?
ഒക്കെ കാണാറ്ണ്ട് ഒറ്റക്ക് ഒറ്റയ്ക്ക്, ഏ ഫ്രൈം സ്റ്റോറ്യാണ് മെയ്നായ്ട്ട് കാണൽ.
ആ ന്നെ വൈന്നാരൊക്കെന്താ ചായക്കെന്താ കൂട്ടാറ്
ന്ന ഞാൻ ടൈപയ്യാണെങ്കില് കടെ പോയ്ട്ട് എന്തെങ്കിലൊക്കെ വാങ്ങിച്ചിട്ട് കഴിക്കും ഞാ അങ്ങന് ചായ കുടിക്കലില്ല.
ആഹ മടി ലെ
ഏ
ലൈഫ് ഒക്കെ എങ്ങനെ ണ്ടായ്ന്നു
പ്ലസ് ടു ലൈഫോ?
ആ
അടിപൊളിയ്ന്നു തഴപ്പൊന്നല്ല എന്താ കൊറെ ഓർമ്മകള്ണ്ടായി ട്രിപ്പൊക്കെ പ് പോയി അടിപൊളിയെയ്ന്നു.
വിട്ക്കാ പോയീന്ന്ന്നർഞ്ഞ്. പ്പ് ട്ക്കാ പോയീനി?
ട്രിപ്പ് ടെൻ ഡലി ർഞ്ഞ ആ സ്ഥൽത്ത്ക്ക്
മ്.
അർലല്ലോ സ്ഥലം?
കേട്ട് പരിചയൊണ്ടാവും ലെ
മ്.
പിന്നെന്തൊക്കെ ചോറയ്ച്ചോ?
കയിക്കാനായില്ല ഇവിടെ നെയ്ച്ചോറാണെ നിക്ക് നെയ്ച്ചോറിഷ്ടല്ല
അ എന്താ
മ് കളയ കഴിക്കുമ്പോരൂ വയറിന കലക്ക് എരിവുള്ള പോലെക്കെ ഫീലാണ്അതിഷ്ടല്ല
ഏ നെയ്ചോറിക്കെന്താ കറിയോ
ഉം
ഏഹ് ചിക്കൻ പൊരി അതൊക്കെ ഉണ്ടോ
രാവിലക്ക് ഉമ്മാക്ക് ഹോസ്പിറ്റലില് പോകാനിവിടെ പെട്ടെന്ന്ണ്ടാക്കും ഇപ്പം ചിക്കക്കറി കഴാന ബീ പ്പ ഇണ്ടാക്കി വെച്ചക്കണ് പിന്നെ അത് കുറചൈനാ കയ്യും
ആഹ് ഇവിടെ ന്ന് മീനാ
ഉം
മീനിഷ്ടാ
ചെറിയെ മീനോക്കെഷ്ടാ വല്ല്യേ മീനിഷ്ടല്ല
ഉം പിന്നെ എന്തൊക്കെയാ വർത്താനം എന്നാ ശരിട്ടോ ഞാൻ വെക്കാട്ടോ